എന്താ ആഹ എന്താ വിശേഷം എം സുഖാണ്
ആഹ സുഖ തന്നെ പിന്നെ അൽഹംദുലില്ല അങ്ങനെ
ഇപ്പൊ നമ്മള് ഒന്നും മാണ്ട കൊറേ ആൾക്കാരെ കിട്ടിയാപ്പല്ലേ ഇപ്പ നമ്മക്കൊന്നും വിളിക്കൂലല്ലേ
ഒരൊയിവും കിട്ടണ്ടേ
ഏ ആ അപ്പോ പുതിയാപ്പള പുതിയാപ്പള പുതിയാപ്പളൊക്കെ ഉണ്ടാവല്ലോല്ലേ അപ്പൊ അതൈക്കാര്യം നമ്മള് പറ്റാത്തത്
പുതിയാപ്പള ഇവിടൊക്കെ അങ്ങനെ ഇല്ല്യ
ഏ
അങ്ങനെൊന്നുല്ല
ആ എന്താനമ്മ ഞമ്മള് ഒരുമിച്ച് ഇഞ്ഞൊന്ന് ഒരുമിച്ച് കൂടെണ്ടേ മഴ മഴന്നുല്ലഞമ്മൾ ഇനി ഒരുമിച്ച് കൂടണ്ടേ
ആ ഇൻശാളള ഒരിസം കാണണല്ലോ എല്ലാരും
ആഹ കൊറയില്ലേ നമ്മള് സ്കൂൾ സ്കൂള്ന്ന് ലാസ്റ്റ് കണ്ടതല്ലേ എത്ര കാലായി എല്ലാരോന്ന് ഒരുമിച്ച് കൂടിട്ട്
എല്ലാരി എല്ലാരിം കല്യാണം കഴിഞ്ഞ ന്താണാവലെ
എല്ലാാരതും കഴ്ഞാവോ ന്താവോ കയ്ഞാ കൺമക്കളൊക്കെ അയീണ്ടാവൊല്ലോ പ്രായം കൊണ്ട് മ്മ് ആൺകുട്ടികളെ വരെ കല്യാണം കഴിഞ്ഞുണ്ടാവും പത്തിരത്തെട്ട് വയസായില്ലേ മ്മ്
ചെലോർക്ക് പിന്നെ ശെര്യാവാ ത്തൊരുണ്ടാവും
ത്തോലെ ഉണ്ടാവുള്ളൂ വിധിയത്താത്തോല്ണ്ടാവും
വിധി എത്താത്തോർ
മ്മ്
പിന്നെ പിന്നെന്താ ങ്ങളെ വിശേഷം സുഖല്ലേ ഞമ്മളെ ക്ലാസ് സ്കൂൾത്തെ സ്കൂൾത്തെ ടീച്ചർ മ്മാരെ അവസ്ഥക്കെ എന്താണാവലേ
ടീച്ചർമാരെ കുറിച്ച് അറിവുല്ല അങ്ങനെ ഗ്രൂപ്പിലൊന്നും പ്പോ വല്ലാതെ ഇല്ലല്ല ഓല് ഓല് ആ കൊറ മാസ മാഷുമാര് അതഞ്ഞേണ് കൊറെ മാഷ്മാര് നമ്മള പഠപ്പിച്ചൊക്കെ പോയി പുതിയ സാർമാരിം മാഷ്മാരൊക്കെ കിട്ടണം ഞ്ഞി ആ ട്ടെടായ്ക്കൊണ്ടാകും
ഉ ഇപ്പ നമ്മളും അതെ ഇപ്പ നമ്മളും ഇത് നമ്മളെ മക്കള സ്കൂൾത്തെ മീറ്റിങ്ങി പോണ അവ്ടന്ന് ആ അത് പരിപാടി എന്താണ് ഏ മീറ്റിങ്ങിന് പോ കഴിഞ്ഞാണ്ട് പോര്ൺ ഇപ്പൊ അതല്ലേ നമ്മളെ ലോകം
ആ അതന്നെ ഇപ്പ നമ്മളെ മക്കള് കുട്ട്യാൾ അതൊക്കെ
ആ ഓര പഠിപ്പിക്കാ ഓരോ സ്കൂൾ ഞ്ഞി മീറ്റിങ്ങിന് ഉണ്ടാവുമ്പോൾ പോവുക വാർഷികത്തിന് പോവാ അതൊക്കെ തന്നെല്ലേ
അതന്നെ ഇപ്പൊ നമ്മളെ ജീവിതപ്പ അതായി വാ വാ മ്മളെ ജീവിതപ്പതായി വേറെ പണിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മക്കളെ നോക നേരം വൾത് അതന്നെ
നോക്കാ
ഇതൊക്കെ തന്നല്ലേ നമ്മക്ക്മ്മക്ക് ദോ ആ അമ്മള് പോൽക്കും വാണ്ടി ജീവിച്ച അതന്നെ നമ്മക്ക് നമ്മ ക്കും വേണ്ടില്ല ജീവിതം കഴിഞ്ഞു
കഴഞ്ഞു അതന്നെ പിന്നെതാപ്പ എത്രോ ത്ത് കേൾക്കണ എന്ത് ഈ ഇ എന്താണ് അംപുചെ ചെലെ മരി അമ്മായിമാരെ നോക്കാതെ മാപ്ളാര സോപ്പിട്ട്കാണ്ട് വ വ്രധസജനത്തെ കൊണ്ടാക്കണ് ഓ ര്ക്ക് സുഖത്തി ജീവി- ക്കാൻ വേണ്ടിട്ട് അതൊക്കെ എത്ര വേദന ഉണ്ടാവും ഇ്മാർക്കൊ
അതന്നെ തന്നെ പൈസിം ഉ കഞ്ജില് പൈസ കൂടുമ്പോളാണ് അങ്ങനത്തെമക്കാ കൂടുതൽ ചിന്തതരിയാ മറ്റേ കൊണ്ടയാക്കാ പാവപ്പെട്ടരക് കജ്ജ്ല് പൈസ വന് ന്നാ അഅന്നെ സൗകര്യങ്ങള് കൂടിയാല് ഒക്കെ ഓൽക്ക് നോക്കാനും നേരല്ല മ്മളെ പോൽക്കത്തക്ക് പിന്നെ കജ്ജ്ല് പൈസ എല്ലാത്തോണ്ട് കൊണ്ടയാ - യാലും ചിന്തിച്ചൂല്ല ത് കൊണ്ടായാ ക്ക് അൻ്റെ പല ചെലവിന്ള്ള പൈസ് സ നമ്മൾ കൊടുക്കണല്ലോ ആഹ് അതൊക്കെ തന്നെ
അല്ല അൻക്കങ്ങനെണ്ട് പൈസ കൊടുക്കണോ? പൈസൊട്ക്കണോ?
ആ പൈസ കൊടുക്കണ്ടി പൊതുവെ പറച്ചില് ക്കലും പൈസക്കാരല്ലേ ആ ആ കേക്കണില്ലേ പൊതുവേ പൈസക്കാരല്ലെ ഔടക്ക് കൊണ്ടയാക്കല് ഓൽക്ക് ജോലിക്കവുട് കുപ്പോണം ന്നൊക്കെ പറഞ് കാണ്ടേ ജോലിക്ക് അ ക്കും ഇവ്ട്ക്കൊക്കെ പോണം പറഞ്ഞ് കാണ്ട് ഓലാണല്ലോ
പിന്നെ അതല്ല തീട്ടം, മൂത്രം, തീട്ടം, മൂത്രം, ഇട്ത്ത് നേരാക്കാൻ വെറുപ്പുള്ള മരോക്കളും ഓരെ സൊഖത്തിനും മാണ്ടീട്ട് മാ മാ
ഉം അത നാളെ ഓല് ക്കി ജീവിതം വരുംന്ന് ഓല് ചിന്തിച്ച്ണില്ല നാളെ ഓൽക്ക് ഈ അവസ്ഥ വരുംന്ന് അറീല ഓല് ആ ഇത് കണ്ട് കണ്ടല്ലേ ആ മക്കളും വളര്നത് ഉം
പിന്നെ അതുല്ല ഈ പത്ത് മാസം പോറ്റി ഇണ്ടാക്കിക്കാണ്ട് ലാസ്റ്റ് പെണ്ണ് കെട്ടീട്ട് പെണ്ണുങ്ങളെ വാക്കും കേട്ട്കാണ്ട് എത്ര തള്ളാര മനസ്സ് വേദനിപ്പിക്ക്‌ണ്ട് എത്രോ എത്രോട്ത്ത് കേക്ക്ണ് ണ്ട്
അതന്നെ അതൊന്നും പോഹേ വല്യ സുഖള്ളെ ജീവിതാവൂല
ജീവിതം ആവൂല അവര് ഹൈറും
ഖ ഇണ്ടാവൂല അവർ ഇവിടിം അങ്ങൻ തന്നെയ്ക്കാരം അവ് ഇവിടെ അങ്ങനെത്തന്നെക്കാരം
അങ്ങനത്തന്നേക്കാരം
ആ
ആ
ആ അങ്ങനെ പോണ് ആ നല്ല ബുദ്ധികൊടുക്കട്ടെ ഞമ്മള മക്കളെ നമ്മള് കാ
ആ അ വളര്ണ് മക്കക്കും നല്ല എന്താണ്
ഉം ഇല്ല അപ്പ ഇന്നത്തെ കാലത്തൊക്കെ പഠിക്ക് പഠിച്ച സ്കൂൾക്ക് വിട മറ്റേ അ എന്താണ് പെണ്കുട്ടികളെ വിടണ പേടിച്ചാമതിയാനു ഇപ്പൊപ്പ ആൺകു കുട്ടികളെ കൂടണം പേടിച്ചന്ന വേണം ഇപ്പൊ ആൺകുട്ടികളും തന്നെ വൈദത്തിപോ
പൂവ്വേ കൊടുക്കുഅ അയിന് വാണ്ടാത്ത കൂട്ടുകാരന്മാരുണ്ടായാ മതി വയ്തെറ്റി പോവാന്
ആഹ് അത് അമ്മായി കുട്ടിയള് അയ് ഇ ഉ എനെ ഞമുക്കറിയൂല്ലാലോ നമ്മള് എടു ത്ത്ന്ന് പോയെ സ്കൂൾ ഇട്ടിട്ടല്ലേ ഇങ്ങട്ട് എത്ത്ള്ളു ഇന്റെഎടീൽ എ തെക്കി നടക്കണന്നൊന്നും അറിയില്ലോ
അറിയില്ലല്ലോ നമ്മള് രാവിലെ പറഞ്ഞയക്കണ് വൈന്നേരാവും എപ്പോ വരുന്നേ അല്ല രാവിലെ പറഞ്ഞയക്കണ് വൈന്നാരം ദാവുമ്പോ വരുന്നേ
ങ ഞങ്ങള് സ്കൂളില് പിന്നെ പുറത്തേക്ക് വിടാനയക്കുല എൽ പി സ്കൂൾ ആയോണ്ട് ചെറിയ സ്കൂൾ ആയോണ്ട് പുറത്തക്ക വിടൂല ഇല്ല കുട്ടികൾ സ്കൂൾ ബസ്സിലാണ് പോണതും വരണതും അപ്പൊ പിന്നെ പഠിക്കന്ന് ഇറങ്ങണു സ്കൂളിൽ ഒന്ന് പോയിറക്കുന്നു അ ആ അ യുപി ഒക്കെ ആവുമ്പോ അതെന്നെ പറഞ് അപ്പൊ വല്യ ക്ലാസവും റ്റം
ആ
വലിയ ക്ലാസ്സൊക്കെ ആവുമ്പോ ഫ്രീഡം കൂടും ആ ചില സ്കൂളുകളിൽ നല്ല ഫ്രീഡം ആണ് ആ ആ
അവിടെ നല്ല ഫ്രീഡ അവിടുത്തെ അധ്യാപകരെ
ഔ
ആയിക്കോട്ടെ സാ നീറ്റാണ്
ആ ആ
പിന്നെന്താ രാത്രികത്തെ ഫുഡ്‌ എന്താ ചോറൊക്കെ ഉണ്ടാ ആയോ
നിങ്ങളെ പേരാ പെരിം കൂടിയൊക്കെ വലുതും ചെറുതുവാ
വല്യ പെര വല്യ വീടാണ് അ രണ്ടായിരം സ്ക്വയർ ഫിറ്റ് അ മേലി അടീണ്ട്
ആ ആ ആ രണ്ടായിരം സ്ക്വയർ ഫിറ്റ്‌
ആ പ്പൊ ഒരു ആ അത് ഒരു എ ഒരു മാസ ഈ മാസ് ഈ മാസം ഇരുപതാംതി വന്നാല് ഇപ്പോ ഇരുപതാംതി ആയി ഇരുപതാം ആ ആ ഇന്നക്ക് അത് ഒരു വർഷായി എന്താണ് വി ഇരുന്നിട്ട് ആഹ്
അ അ ആ ഞങ്ങത് ഇൻഷല്ല ഇപ്പ പൈസക്ക ഒന്ന് ഭങ്ങി നീട്ടുമാണം പെര പൊളിചോക്യ എന്താ പരപ്പണി യൊക്കെ നോക്കണം ഓട്മ്പരയാണ് ആഹ് പോടുട് ട്ട വീടാണ് തറവാടാണ് ആ പൈപ്പ് ഇപ്പൊന്നില്ല പരക്ക് ചോരുന്നൊന്നുല് അവിടെ ഇവിടെയൊക്കെചെ ഒന്ന് മഴ പെയ്യുമ്പോ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് അനെ ചെറുതായിട്ടൊരു രോട്ടെ തോക്കെണ്ട് ന്നാല് വെല്യ കൊയ്പ് പ്പൊന്നില്ല കൊയപ്പൊന്നൂല്ല പരല്ലാതോര് ആ ഒരു മൂത്തച്ഛന ഒരെളച് ച്ചിണ്ട് ഒരെളെ ചഛനുണ്ട് ആഹ് ഒരു മൂത്തച്ഛൻണ്ട് ഒ ഇളച്ചിണ്ട് ഇളച്ചി വേറെ പെയക്ണോ മൂത്തച്ഛ്ന്റെ പെരെപ്പണി തൊടങ്ങാൻ നിക്ണ്ട് ആഹ് മൂന്ന് ആഹ് ഒരു ൻകൊളച്ചിയും ഒരു നാത്തൂരും ഉണ്ട് ആ ആ അതെ അതെ ഇങ്ങളോ അവിടെ
എ അവടെ ഒ ഒരു മോനും ഒരു മോളന്നെ ഒള്ളു ഒരു മോനും ഒരു മോളന്നെ ഒ
എ ഏ ആ ആഹ് അങ്ങനെക്കാരല്ലേ
അങ്ങനെ അങ്ങനെ
എന്നെ ഉം അ നാ നാത്തൂന്റെ കല്യാണൊക്കെ കഴിഞ്ഞ്ണോ
ആ നാത്തൂന്റെ കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളുണ്ട് ഓള് വേറെ വീട് വെച്ച് പൊയിക്ക്ണ് സ്വന്തായിട്ട് വീടൊക്കെണ്ട് ഉം
ആ
അങ്ങനെ
ആ അപ്പൊ അങ്ങനൊന്നുല്ല
ഇല്ലല്ല മൂന്ന് പെൺകുട്ടികളാണ് അമ്മുസം മരിച്ച് രണ്ട് വർഷായി അമ്മായിമ്മണ്ട് പിന്നെ ഇമ്മ ആടിനെക്കെഴ്റ്റാണ്ട് പോവും അങ്ങൻത്തെ ആ ആ ആട് കോയി അങ്ങനക്കെ ഇങ്ങനെ സമയൊ എ ഇജ് പോ ആാ വീട്ടില് ഒമ്പത് ആട്ണ്ട്
ഒമ്പാതാടോ ഇമ്മ ഇമ്മ നോക്കിയട്ത്താ
ആ ഇമ്മന്നേ ഒറ്റക്ക് നോക്ക
എ ഏ
അങ്ങനെ
കുട്ടികള് കുട്ടികള് അങ്ങനെയൊക്കെ ഉണ്ടായതേക്കാരല്ലേ
അ ആ അങ്ങനെണ്ടായതാണ് ഇമ്മ പിന്നെ വല്ല്യ വെലക്ക് കിട്ടിയ വി ക്കും ചെയ്യും
ആ നല്ല കച്ചോടം ഒണ്ടാവും എടക്ക് അങ്ങനെകേക്കാരല്ലേ
ആ അങ്ങനെക്കെ ആ അങ്ങനെക്കെ
ന്താവു പാലൊക്കെ ണ്ടാവോ ആട് ആട്ടും പാലൊക്കെ കൊട്ക്കല്ല്ണ്ടാ ങ്ങ
ആാ പാല് ആ പാല് ആ പാല് യെ കൊട്ക്കും അയൽവാസികള്ക്കൊക്കെ കൊടുക്കും ഞങ്ങള് പൈസ ക്ക് ച്ചിട്ട് വിക്കലില്ലേട്ടാ പാല് അങ്ങനെ കറക്ക്മ്പോ അങ്ങനെ കൊടുക്കും
ഉം ഉം ആട്ടുംപാല് ശ്വാസെമെട്ടലിനൊക്കെ നല്ലതാണ് അറിയന്നാതാ സുഖം തന്നെ അങ്ങനെ പോണ് ഇങ്ങടെ മൂത്തച്ഛൻ്റെ കുട്ടിക്ക് ശ്വാസംമെട്ടലെണ്ടന്ന് കേട്ടോ ഒന് പോ ആട്ടും പാല് കൊട്ക്കാലാണ്
യെ അപ്പം മാറും
ശ്വാസംമെട്ടല്ലാന് അതാ നല്ലത് അറേ കേക്കാം അതു കുട്ടികക്ക് പൊതുവേ പാ ല് വാങ്ങാലെണ്ട് ഞങ്ങള് സോസെയ്റ്റി പല് ഇതിലൂടെ പവാങ്ങ ഒണ്ട് അപ്പോ ഒന് ശ്വാസംമൊട്ടായിട്ട് അ ട്ടും പാല് കൊണ്ടരാണ് പെറീനെക്കര നാകേക്കാം അതാണ് നല്ലത്
ആ ആ ആ
ആ
പിന്നെന്താ വർത്താനം
ന്നെ വിളിക്കേണ്ടിട്ടോ
ആ ശെരിട്ടാ
ശെരി
ആാ ആയിക്കോട്ടെ